ഹായ്, ആ എന്തൊക്കെണ്ട് വിശേഷം? ഓ രാവിലേ പന് പണി എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെറ്തേ ഇരിക്ക്ന്ന്, ചൂട് വെള്ളം കുടിക്കുന്നു.
ആ ഇവിടേം ഭയങ്കര മഴയാ. രാവിലെ പണിയൊക്കെ കഴിഞ്ഞു. മോന് ഒന്ന് ഒര് ആക്സിഡന്റ് പറ്റി. തലയൊന്ന് പൊട്ടി. ഇപ്പ രണ്ടു ദിവസമായി, ഇപ്പൊ ഇന്ന് കൊണ്ടോയി ഡ്രസ്സെയ്യിക്കണായിരുന്നു. രാവിലെ ഹോസ്പിറ്റ്ലി പോയി ഡ്രസ്സെയ്തൊക്കെ വന്നു. അതുകൊണ്ട് നേരത്തെ ജോലിയൊക്കെ ഒതുങ്ങി.
ആഹ്, എന്റെയും രാവിലെ എല്ലാ പണിയെല്ലാം കഴിഞ്ഞു, ങ്ങനെ ഇരിക്കുന്നു. മയ, മയ. എന്തോ വെച്ചു ഇന്ന്?
ഇന്ന്... പെരുന്നാളല്ലേ.. ചിക്കൻ മേടിച്ചാര്ന്നു. അപ്പൊ രാവിലെ ഇടിയപ്പൊ ഒണ്ടാക്കി. ഇടിയപ് പ്പും ചിക്കൻ കറിയും കഴിച്ചു. ഉച്ചയ്ക്ക് ആരും ചോറ് കഴിച്ചില്ല. അന്നിട്ടാണ് ഞങ്ങൾ ആശുപത്രീ പോയത്. അല്ല ചോറ് ഒണ്ട് വെ കയിച്ചില്ല, കയിക്കാൻ സമയായില്ലല്ലോ. ചോറ് കഴിച്ചില്ല. രാവിലേത്തെ കയിപ്പ് കാപ്പികുടി ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലി പോയിട്ട് വന്നതേ ഒള്ളൂ. മ് മോന് ന്ന് അംഗനവാടീ വീണാര്ന്നു. പ്പൊ ഭാ തലെടെ ബാക്ക് വശ പൊട്ടലുണ്ട്, നാല് സ്റ്റിച്ചുണ്ടായിരുന്നു. തൊക്കെ പൂന്നാല് ദിവ്സായി. ഇപ്പാളോക്കെയാണ്. പിന്നെ അവടെന്തുണ്ട് വിശേഷം?
ഷം എന്തൊ മഴയാണ്, ഏ തുണിയൊക്കെ രാവിലെ നനച്ചു ഇങ്ങനെ
ഉം.
വെറുതെ ഇങ്ങന കൊണ്ട് ഇട്ടിരിക്കുന്നു. അത് ഒണങ്ങാണ്ട് അങ്ങോട്ടൊന്നെടുത്തിടും, ഇങ്ങോട്ടൊന്നെടുത്ത് വെക്കും. അപ്പോ ഇങ്ങനെ മഴ
ആണ് അതെ. ഇവ്ടേം അത് തന്നെ. രാവിലെ കഴുകി ഇട്ടിട്ട് അത് പോയത് എല്ലാം ചൊമ സൈഡിലിങ്ങനെ വിരിച്ചിട്ടേക്ക, ഒന്നും വെയിലത്തിടാനുള്ള വെയിലൊന്നും ല്ല. അവിടെ കെടന്നന്നെ ഇങ്ങനെ തോന്നു കെടക്കും.
ആ ഇനി ചോറൊന്നും വെക്കണ്ടേ?
ചോറ് രാവിലെ വെച്ചിട്ടാ പോയത്.
ഉം ആഹ് ക ചിക്കൻ കറിയുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇനിയിപ്പ വേറെ കറിയിടെ ആവശ്യം ഇല്ലല്ലോ?
ആ ഇല്ല. പിള്ളാർക്ക് പിള്ളാർക്കത് മതി. അള്ളാ രണ്ടാളും കൂടെ വ്ടെ മഴയാ രാവിലേ തൊട്ട് മഴയാ, ഞങ്ങള് മഴേ റെയിൻകോട്ടിട്ടാണ്ട് ഞങ്ങള് ഞാൻ കൊറച്ച് നന പിള്ളാര് പിന്നെ പൊറകിലിര്ന്ന് വണ്ടിടെ ടൂവീലർന്റെ പൊറകിലിര്ന്നാ പോയത്. നല്ല മഴയായ്രുന്നു. പോവാൻ പറ്റൂന്ന് വിചാരിച്ചില്ല. പോകാൻ പറ്റൂന്ന് വിചാരിച്ചില്ല.
മഴയാണ്. രാവിലെ മൊതല് മഴ. ആ വെള്ളത്തിന് ശല്യൊന്നും കൊഴപ്പൊന്നുഇല്ല.
രാവിലെ ഹെൽത്തീന്ന് ആൾക്കാര് വന്ന് വെള്ളത്തിനാത്ത് ക്ളോറിനൊക്കെ ഒഴിച്ചിട്ട് പോവുന്നകണ്ട്. ഇപ്പം ഡെങ്കു ഡെങ്കു ഒണ്ട്. അപ്പൊ അതുകൊണ്ട് പരിസരൊഒക്കെ വൃത്തിയാക്കണം അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറ ന്നിട്ട് പോക്‌ന്നകണ്ട്.
ആഹ് ഇവിടെ ഒണ്ടായിര്ന്ന് ചെരട്ടയൊക്കെ കമത്തി ഇടണം എന്നൊക്കെ പറഞ്ഞ് തൊഴിലൊറപ്പ്കാരൊക്കെ വന്ന് എല്ലാ വീടുകളിലും കേറി ട്ടെക്കെ പോയി പഞ്ചായത്തിന്റെ ന്നെ വെള്ളം കേറുന്ന കൊഴപ്പൊല്ല ഏ ഹ് വയലിന്റെ സൈഡല്ലാത്തോണ്ട് വെള്ളത്തിന്റെ ശല്ല്യോന്നുല്ല.
ഇല്ല അപ്പൊ വെള്ളത്തിന് ഒരു ചൊവയാ കാണത്തില്ലേ?
മയന്റെ സൈഡ് അല്ലടാ, അതുകൊണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല. വെള്ളത്തിന് അങ്ങനത്തെ ചുവയൊന്നുല്ല നല്ല തെളിഞ്ഞ വെള്ളവാ. ഉ
എന്നാലും നമ്മുടെ കിണർ വെള്ളം മറ്റേ വെള്ളം പോലെ ആവത്തില്ലല്ലോ ചാലിലെ വെള്ളം അല്ലേ.
ആ അതെ കൊ കുറച്ച് നമ്മള് കൈ ഏ കൊറച് ന്നലാ നമ്മൾ ടാങ്കിൽ പിടിച്ചിട്ടിട്ടല്ലെ വീട്ടിലോട്ടു വ അകത്തോട്ട് വരുന്നത് അപ്പോ അതുകൊണ്ടത്രയും ബുദ്ധിമുട്ട്. അല്ല തെളിഞ്ഞ് വിട്ട് രാവിലെ ഒന്ന് മോട്ടർ അടിച്ചല് വെള്ളം ഓ ശരിയായി കിട്ടും കൊറച്ച് ഇച്ചിരി ഉയർന്ന ഉയർന്ന പ്രദേശം അപ്പൊ അതുകൊണ്ട് അത്രയും വയലിൻ്റെ സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ കന നല്ല കല വെള്ളത്തിന് ഒരു കലക്കല് കാണും ഉം. അത് അങ്ങനെല്ല. വേറെ ഒന്ന് അത രണ്ടാളും കൂടെ കളിക്കുക ഇളയആള് കളിപ്പിക്കുന്നു മൂത്താള് വഴക്കില്ലാതിരിക്കാ. ചെറിയ വേദനുണ്ട് അതുകൊണ്ടേ. അങ്ങനെയക്കെന്നും. രാത്രി ഈ തലവയോത്തൊണ്ട് കൊണ്ട് കുറച്ച് പാടായിരുന്നു രണ്ടു ദിവസം ഉറങ്ങാൻ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഞാ ഇന്നലെക്കെ വല്യ വഴക്കില്ലാതെ ഉറങ്ങും. ഉം മരുന്നൊക്കെ രാവില ഇന്നത്തെ മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ ആള് ഇവടെരിക്കിന്നു. അവിടെ പിള്ളോരൊക്കെ എന്തോ ചെയ്യുന്നു? ഉമ്മച്ചിേ ആണോ? ഓ നീക്ക ആ ഇത്തിച്ച നീ സ്കൂള് തുറക്കാനായല്ലോ സ്കൂളില ഒക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ?
പുസ്തകങ്ങളൊക്കെ മേടിച്ചു എല്ലാം എടുത്ത വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ എസ് എൻ ഡി പി ന്ന് ബുക്കൊക്കെ കിട്ടിന്ന് പറയുന്ന കേട്ട്. അവിടന്നും കുറേക്കെ പോയി മേടിക്കുന്ന കണ്ട് അവള്.
ര
ആ എല്ലാം പൊതിഞ്ഞു അവള്, അവര്, വേറെ ചേച്ചിമാർ, ചെ, അവിടെ പിന്നെ ചേച്ചിട കുട്ട്യളുണ്ടേ അവര് പൊതിഞ്ഞു കൊടുത്തോളും.
ആണല്ലേ ഇവിടെ പൊതിയൊന്നും ഇട്ടില്ല. എളെആള് പൊതി ഇടാൻ സമ്മതിക്കത്തില്ല. വഴക്ക അയാൾ ഇനി ഒറങ്ങുമ്പോഴൊക്കെ പൊതിയിടാൻ പറ്റത്തുള്ളൂ. ഉം.
വേറെ യൂണിഫോമൊക്കെ
യൂണിഫോമൊക്കെ സ്കൂളീന്ന് കിട്ടുഅല്ലോ. ഇപ്പം അതിനി പുതിയ മാറ്റംഉണ്ടോന്നൊന്നും അറിയത്തില്ല. സ്കൂളീന്ന് ഇതുവരെ യൂണിഫോം തന്നില്ല. ഇനി കൊറച്സം സ്കൂളി പോയി കൊറച്സം കഴിയുമ്പഴേ ഇനി അതിന്റെ കാര്യൊക്കെ തീരുമാനം ആകത്തുള്ളൂ. വേറെ തന്നില്ല. ഉം. മറ്റേ അവിടൊക്കെ യൂണിഫോമൊക്കെ കിട്ടിയോ?
യൂണിഫോമ് അവർക്ക് ഞാൻ മേടിച്ച് തയ്പ്പിച്ചിട്ടുണ്ട്.
ആണല്ലെ മാറ്റൊന്നുല്ലെ ഈ പ്രാവശ്യം?
ഇല്ല ഇല്ല മാറ്റല്ല കഴിഞ്ഞ വർഷത്തെ തന്നെയാണുള്ളത്.
അവിടെ രാവിലെ എന്തോയി ചോറൊക്കെ ആയോ
ആഹ ചോറ് വെച്ചു കറി വെച്ചു തോരം വെച്ചു
ആഹ്
എല്ലാം വെച്ചു എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. ഇന്ന് മത്തങ്ങക്കറി ആയിരുന്നു. പയർ തോരനും വെച്ചു.
മത്തങ്ങ കറിന്നു പറയുമ്പ മത്തങ്ങ പയറും കൂടി ഇട്ട് ഒഴിച്ച് കയറി.
അത് തന്നെ ഒഴിച്ചകറി പോലെ. പിന്നെ ഇവിടെ കൊറച്ച് പയറുണ്ടായിരുന്നത് പറിച്ച് ഞാൻ തോരം വെ ച്ചു കെടന്നാലും ആ പയറ് കൃഷിയൊക്കെുണ്ട്. പയറ്, വഴുതനങ്ങ, ആ പിന്നെ ഉം പച്ചമുളക് പടവലം കുമ്പളം ആ കൊറച്ച് ഇതൊക്കെയുണ്ട് പക്ഷെ അതിലൊന്നും ഉണ്ടായിട്ടില്ല തൽക്കാലം പയറ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ മുളകും വേറൊന്നും ഉണ്ടായിട്ടില്ലേനിപയ്
നല്ല അടുക്കളത്തോട്ടാണല്ലോ
ആഹ് അ പയർ ഇച്ചിരി നീളമുള്ള പയറാ നല്ല അത്യാവശ്യം നല്ല നീളം ഉള്ളതാ ഉം മ്മടെ കൈക്ക് കൈയുടെ ഒറ്റ ഈ കൈയുടെ മ്മടെ ഈ ഒരു തൈയുണ്ടല്ലോ ഫുള് അത്രയും നീളം കാണ പയറിന് അതെല്ലെ പത്തെണ്ണോണ്ട് എനിക്കൊരു തോരം വെക്കാം
കടേന്ന് മേടിക്കുന്ന ഒരു സൈസ് പയറാണ് നീള ഉള്ളൊരു പയറ്ല്ലേ കടേന്ന് മേടിക്കുന്ന നീള ഉള്ളൊരു സൈ
അതന്നെ അത് രണ്ട് സൈസില് ഒരു വയലറ്റ് പോലെ വരുന്നതുണ്ട് ഒരു പച്ച പോലെ ഉള്ളതു ണ്ട് ആ ആ അതോണ്ട് നല്ല ഫ്രഷയിട്ട്ള്ള പച്ചക്കറിയൊക്കെ കഴിക്ക അതെ
ഈ മഴ കാരണം ഇപ്പോന്നും തരുന്നില്ല പച്ചക്കറിയൊന്നും കടുമഴ ആയതൊണ്ട് ഇന്നലെ ഞാൻ വളവിട്ട് കൊടുത്തു
ആ കൊറച്ച് പാടായിരിക്കില്ലേഞ്ഞു പന്നി ശല്ല്യാന്നുല്ലല്ലോ ഉം
ഉം
അല്ല പന്നിശല്ല്യാന്നുല്ലാല്
പന്നിശല്ല്യന്നു ഇല്ല പന്നിശല്യം ഉണ്ടായിരുന്നു ഇപ്പൊ പന്നിന്നും വരുന്നില്ല മഴയായിട്ടായിരിക്കും
ആ സ്ഥല ഉണ്ടോ ഇച്ചരി നല്ല കൃഷിയ്യാനുള്ളേ
അങ്ങനെ വല്തല്ല വീട് കൊണ്ട് നട്ക്ക് വെച്ചിരിക്കുന്നൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചു
ആ ആണല്ലേ ഇനി സ്കൂൾ തോറക്കുമ്പോഴേ ഇങ്ങട്ട് വരത്തൊള്ളോ
ആ ഇല്ലല്ല അവള അവിടാ പഠിക്കുന്നെ ഉം
അവിടെ നിന്ന് പഠിക്കാം
അതെ അതെ അവിടെ നിന്നാ പഠിക്കുന്നേ ചെറുപ്പം മുതലെ അവിടെ നിന്നാ പഠിക്കുന്നത് അമ്മയുടെ കൂടെ ചേച്ചിയുടെ കുട്ടികളൊക്കെ അവിടെ നിന്നാ പഠിക്കുന്നത് അവര്ടെ കൂടാ
ഉം
ഉം വേറെ വിശേഷന്ന് പറഞ്ഞാല് ഈ മഴയാ ആണ് മനുഷ്യന്റോരു
തുണി ഒണങ്ങാനെ
ആ തുണി ഒണങ്ങാനും വെളിയില് തുണി അലക്കാനും പോകാനും
പാടാണ് ഞാന് അതാ ഞാൻ നനഞ്ഞോണ്ടങ്ങ് കഴ്കിയതാ കഴുകി അവിടോട്ടൊക്കെ വിരിച്ചിട്ടാ കുളിച്ചത്
ഉം
അല്ലാതെ ഭയങ്കര പാട ഇവ ടെ ഒണങ്ങാൻ ഭയങ്കര സൗകര്യം കൊറവ് വിരിക്കാനും കൊറച്ച് സൗകര്യ കൊറവ് കൊറച്ച് സ്ഥലത്ത് പിള്ളേര്ടെ തുണിയു കൂടെക്കെ ആകുമ്പോ ഒത്തിരിയാകു കാണാനെ ന വിരിക്കാൻ നമ്മള് ഒണങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ഒണങ്ങി കിട്ടുവാണെങ്കി അത് ആ സ്ഥലത്തോട്ട് പിന്നെ വിരിക്കാന്ന് വിചാരിക്കും ഇത് അത്രയും സ്ഥലമില്ല
ഈ ഉണങ്ങിയില്ലെങ്കി ഭയങ്കര സ്മെല്ലു ആണേ.
ആണ് അതാ നമ്മള് കൊ നല്ല വെയിലോണ്ട് ഒന്നു ഒണങ്ങി കിട്ടുവാണങ്കി ഒണങ്ങുന്ന ഒണങ്ങുന്ന പെറുക്കി മടക്കി പക്ഷെ, അങ്ങനെ എടക്ക് വെയിലൂല്ല. ഫുള്ള് അങ്ങ് മഴ പെയ്യുവല്ലേ
ഈ മഴ ഇത് നമ്മള് സ്കൂളിൽ പോണ് സമയത്താ നമ്മക്ക് ഭയങ്ക ബുദ്ധിമുട്ട് യൂണിഫോം ഒണങ്ങാതെ വരുമ്പൊഴേ
ആ യൂണിഫോം പെട്ടെന്ന് കരിം
ആൺകുട്ടീടെ ആയാലും പാന്റ് ആവുമ്പോ ഭയങ്കര ബു
ആടാ ആൺപിള്ളേരെ പാന്റ്യൊക്കെ ഒ ണങ്ങ നല്ല പാടാ
മ്അതെ
അത് അല്ലെങ്കിൽ നാ നമ്മള് തേച്ചൊക്കെ കൊടുക്കും തേച്ചൊക്കെ ടുത്താലും പക്ഷെ, കൊണ്ട് ഒ ണങ്ങുന്ന അത്രേം ഇത് വരത്തില്ല. ആ ഒരു സ്മെല്ല്ണ്ടാവും മ്മള് എത്ര കംഫർട്ട് ഇട്ട് കഴികീന്ന് പറഞ്ഞാലും അതിനൊരു വല്ലാത്തൊരു സ്മെല്ലാ.
ഉും
എടക്ക് ഈ പിള്ളാർക്ക് സ്കൂളിൽ പോകാൻല്ത് പൊ പോവനൊരു മടിയേയിരിക്കും രാവിലെ എഴുന്നേക്കാ ന്
ആന്നാന്ന് മഴയാവുമ്പൊഴേ
നമ്മക്കും എഴുന്നേക്കാനൊരു മടിയായി നല്ല മഴയും അതും രാത്രി- അതെ രാത്രി ഒക്കെ യാവുമ്പോ നല്ല മഴയാട്ടോ
ആ രാത്രില് പെയ്തോട്ടെ പകല് പെയ്യാൻടിരുന്ന മതിയാര്ന്നു.
ആ നല്ല കാറ്റുണ്ട് മുറ്റം നറച്ചും കരിലയാവും അവടെ പിന്നെ മരങ്ങളൊക്കെ ഇഷ്ടംപോലൊണ്ടോ?
ഞാ ഇവിടെ അടുത്ത് മരങ്ങളൊക്കെ യുണ്ട്. പ്ലാവും പ്ലാവ്വാണ് തോന്ന് ഏറ്റും കൂടുതൽ ഇവിടെ നിക്ക്ന്നത്. ഇവിടെ നിക്ക്ന്നെല്ല അടുത്തടുത്ത വീടുകളെല്ലാം നിക്കുന്നെത്. അഹ
ആണ്ലെ അല്ലെക്കെ രാവിലെരു മുറ്റം തൂക്കൊക്കെ കഴിഞ്ഞോ?
എല്ലാം കഴിഞ്ഞു. ഹു് ഹും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഉച്ചക്കെത്തെ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്ക നി എനിക്ക് കുളിക്കണം.
ആ വല്ലേ
കുളിക്കാനായിട്ട്ള്ള ഇതിലാ ഇങ്ങനെ ഇരിക്ക്ന്നത്. അതോടെ കഴിഞ്ഞേയ്ഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണി കഴിഞ്ഞു. പിന്നെ കരണ്ടും ഇല്ല. ടി. വി. കാണാന്ന് വെച്ചപ്പോ കരണ്ടും ഇല്ല. കറണ്ടും വയ് യങ്ങാടൂട് ഒരു കാറ്റ ടിച്ചപ്പോഴ്ത്തന് കരണ്ട് ആ വൈയിട്ട്ങ്ങനെ ചായ മാത്രേ കുടിക്കൂ. അങ്ങനെ ഒന്നും കഴിക്കാറില്ല വൈയ്ട്ട്.
ആണല്ലേ.
ഉം എന്നാ ശരി ഓക്കെ.
അപ്പൊ ശ്
ആ